ഹലോ.
ലൊ
ഹലോ കേക്കുന്ന്ണ്ടോ
ആഹ് കേക്കിണ്ട് കേൾക്കിണ്ട്.
കേക്കുന്നുണ്ട് അല്ലേ ഓക്കേ ഫുഡൊക്കെ കഴിച്ചു ഭക്ഷണൊക്കെ കഴിച്ചോ.
ഓഹ് ഫുഡായിച് കെടക്കെനി
കേടാക്കേയ്നോക്കെ എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു.
മട്ട്. മീൻകറീണ്ട് സാധാ ചോറും മീൻകറീ
സാദാ ചോറൂം മീൻകറിയും ഇവടെ ഞാൻ ഹോസ്റ്റല നിക്കുന്നത്. ഉം ഹോസ്റ്റലാ നിക്കുന്നത് അതുകൊണ്ട് ഹോസ് റ്റൽന്ന് ഞാൻ രാവിലെ ആ ചോറ് എനിക്ക് ചോറ് വെല്ല്യ ഇഷ്ടല്ല. അപ്പൊ അതോണ്ട്. ഏഹ് ചോറിന് പകരം രാവിലത്തെ ദോശയും പിന്നെ. സാമ്പാറും വൻപയർതോരനും ഇതായിരുന്നുള്ളെ
ഹോസ്റ്റൽലങ്ങനൊക്കെ ഫുഡ്‌ ട്ടു.
ഹോസ്റ്റൽല് കൊഴപ്പോ കൊഴപ്പൊന്നൂല്ലടാ ഇങ്ങനെ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങൻത്തെ രീതീൽള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും വല്ല്യ കൊഴ പ്പല്ല ഞാവടെ പൊറത്ത് വെക്കെയ്യ്ന്നെനെ കൊണ്ട്. വെല്ല്യ പ്രശ്നല്ലാണ്ട് ഇങ്ങൻത്തെ ടൈപ്പ്ഓഫ് ഫുഡ്ക്കെ ഇപ്പ കിട്ടുന്നെ വെല്ല്യ മോശല്ലാത്ത രീതില് വഷ് ചെല സമയത്ത് ഭയങ്കര അബദ്ധയിട്ടള്ള.
പൊതുവെ ആൾക്കാര് ഹോസ്റ്റൽനെ കുറച്ച് നല്ലതൊന്നും പറയലില്ല അതാ ചോയ്ച്ചെ
ആഹ് ഞാൻ വടെ പൊറത്ത് ബാംഗ്ലൂരൊക്കെ വർക്കേയ്ത സമയത്ത് അവിടുത്തെ ഫുഡ് ന്ന് പറയുന്നത് ഭയ ഭയങ്കര മോശായിരുന്നു. ഒരേ പോല നമുക്ക് തീരെ അവിടുത്തെ റൈസും കാര്യങ്ങളൊന്നും തീരേ പറ്റൂലല്ലോ.
ആഹ അത് പറഞ്ഞാട്ടക്ക്.
ആഹ് റൈസും കാര്യങ്ങളൊന്നും അവിടുത്തെ ഭയങ്കര അബദ്ധ അവിടുത്തെ റൈസൊക്ക. പക്ഷെ ഇവടെ വല്ല്യ കൊഴപ്പല്ലാണ്ട് ഇപ്പൊ ഒരു ഒക്കെ ഒക്കെ ആയിട്ട് പോന്ന്. കേരളത്തിലല്ലേ എന്തൊക്കെ പറഞ്ഞലു അതോണ്ട്.
ആഹ്.
ഉം അങ്ങനെ അങ്ങനെ.
എന്തായാലും ഇവിടെ ബെട്ടര ഫുഡിന്റെ കാര്യത്തി എന്തായാലും കേരളം ബെട്ടര.
കേരളത്തിൽ ബെറ്ററാ പൊറത്ത് പോയാ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട ഓരോ സ്ഥലതും എന്തൊക്കെ ഡിഫറന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ മീൻകറിയും ചോറും പോലെ ആവലല്ലോ വേറൊരു സ്ഥലത്ത് പോകുന്ന നമ്മക്ക്
ഹലോ സൗണ്ട് ചെറുതായിട്ട് എന്തടാ.
നമ്മള് കേരളത്തിത്തെ ഫുഡിനോട് ഒക്കൂല വേറെ എവിടുത്തെ.
ആക്കൂല ഭയങ്കര. ഭയങ്കര വ്യത്യാസംഉണ്ട് വേറെ എവിടെയും പോവാണെങ്കില് ഭയങ്കര ഡിഫറൻസാ ചില സ്ഥലത്തൊക്കെ ഈ സിനിമയിലൊക്കെ കണ്ടിക്കില്ല ചില സ്ഥലത്ത് ഈ ഉരുളക്കിഴങ്ങിന്റെ തന്നെ. ഫുഡ് കാര്യങ്ങള് പരിപ്പ്. അങ്ങനത്തൊക്കെ കുറേ സംഭവങ്ങളല്ലേ ഉള്ളത് വേറെ വേറെ വെറൈറ്റി ഓഫ് സാധനം. മീനൊന്നും ഉണ്ടാവൂലല്ലോ ചില സ്ഥലത്ത്.
ഉം
ഉം
ന്ത പറയുന്ന
എങ്ങനെയ....
കേൾക്കുന്നില്ല
ചോറയ്.
മോരോ.
ചോറില്ലേ.
ആ..
റൈസ് എന്താ പറ്റാത്ത.?
റൈസ് പറ്റാത്ത ചോറെ എന്താ പറ്റാത്തന്നാണോ?
ആഹ..
ചോറെ എന്താന്ന് വെച്ചാ ഞാൻ ചെറുപ്പം തൊട്ടേ. ഞാൻ കുട്ടിയായിരിക്കുമ്പോ തൊട്ടേ വീട്ടന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനാണ്. സ്കൂളിലേക്ക് ഉച്ചക്ക് ലഞ്ചിനൊക്കെ കൊണ്ടു പോവുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചോറിനോട് വലിയൊരു ഇന്ട്രസ്റ്റ് ഇല്ലാണ്ടായി. പോയി.. അപ്പൊ ഞാനിപ്പോ വലുതായപ്പോ വർക്കൊക്കെ ചെയ്യുമ്പോ ഇപ്പ എവിടെ പോവുവാണെങ്കിലും രാവിലത്തെ. ഫുഡ് അങ്ങനെയ കൊണ്ടോകും എനിക്ക് ചോറ് അങ്ങനെ വല്യ ഇഷ്ടം ഓന്നുമല്ല. എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുംന്നല്ലാണ്ട് അല്ലാണ്ട് ബിരിയാണി മന്തി അങ്ങനത്തൊക്കെ ഇഷ്ടാണ് എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുംന്നല്ലാണ്ട് ചോറിനോട് വലിയൊരു പ്രിയയല്ല നിനക്കോ.
കൊഴപ്പം ഒന്നും ഇല്ല ഞങ്ങക്ക് ചോറ് തന്നെ ആണ് അധികം
ഓഹ് ഉച്ചയ്ക്ക് ചോറ് നിർബന്ധംണ്ടോ
അങ്ങനെ വല്യ നിർബന്ധം ഒന്നുല്ല ഇനി ഇപ്പൊ ഫുഡ ചോറില്ലെങ്കില് വേറെ എന്തെങ്കിലും കഴിക്കുന്നല്ലാണ്ട് അങ്ങനെ അതന്നെ
ആഹ് ശ്ര നിർബന്ധം ഒന്നുല്ല അല്ലെ പക്ഷെ ചെലോർക്ക് ചോറ് ഭയങ്കര നിർബന്ധണ്ട്
ആഹ് ഞങ്ങളെ ഇവിടൊക്കെ അങ്ങനെ ചെലോർക്കുണ്ട്
ഇണ്ട്ലേ ഇന്റെ അച്ഛനൊക്കെ അങ്ങനെയാ ചോറ് ഭയങ്കര നിർബന്ധാ
ഉം
ഈ വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി എനിക്ക് തോന്ന്ന്ന് ചില ഫുഡ് ഭയങ്കര ഒരു മണിക്ക് തന്നെ കഴിക്കും
ആഹ് ടൈമ് ഇണ്ടല്ലോ എട്ടുമണിക്ക് ചായ ആഹ ഒരു മണിയാമ്പൊ ചോറ് നാല് മണിക്ക് ചായ അങ്ങനെ ഒക്കെ ഉണ്ട് നമ്മുക്ക് പിന്നെ അങ്ങനെ ഒന്നുല്ല
ഉം ഇന്റെ ഇന്റെ അച്ചഛനൊക്കെ അങ്ങനെയായിരുന്നു കറക്റ്റ് കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ നമ്മളൊക്കെ പിന്നെ അങ്ങനെ അല്ലല്ലോ വെശക്കുമ്പൊ കഴിക്യാ ചെലപോ ബ്രഞ്ച് ഉം ആ രീതീലല്ലേ ഭക്ഷണത്തിന്റെ ഇതൊക്കെ വരുന്നത് വെഷ് ക്കുമ്പോ കഴിക്കാന്നുള്ള സംഭവല്ലേ വെര്ന്നൊള്ളൂ ആഹ് ഞാൻ വർക്കൊക്കെ ചെയ്യുന്ന്ണ്ട് ഇപ്പം പടിത്തം കഴിഞ്ഞ് വർക്കിന് കേറി ഇയാളോ
ഞാന് നിലവിലൊന്നും ചെയ്യില്ല മാരീഡാണ്
ഓഹ് മാരീഡാണോ
ഉം
ആഹ് എങ്ങനെ പോവുന്നു ദാമ്പത്യ ജീവിതൊക്കെ ഹാപ്പി ഹാപ്പി
ഓക്കേ
വീട്ട്ലാരെക്കെണ്ട്
ഇനിപ്പൊ എന്താ വൈകുന്നേരെന്താ ഫുഡൊക്ക വീട്ടിലോ വീട്ടില് ആഹ് ഞാൻ ഒറ്റ മോളാ വരുന്നെ
ആഹ്
ഓക്കെ ഇയാളെ വീട്ടിലാരൊക്കെണ്ട്
ഇൻക്ക് രണ്ട് അനിയത്യാള
രണ്ടനിയത്യാളാലെ ഓക്കെ വൈകുന്നേരം ആഹ് ഹസ്ബന്റിന്റെ
ഹസ്ബന്റിന്റെ വീട്ടില് ഒരു മോളു ഒരു മോനു പിന്നെ ഇൻക്ക് രണ്ട് കുട്ട്യാള്ണ്ട് ഉം
ആഹ് ആഹ് ആഹ് ആഹ് കുക്കൊക്കെ ചെയ്യോ കുക്കിംഗൊക്കെ ഇഷ്ടാണോ ഓക്കെ എന്തൊക്കെയാ ഇഷ്ടള്ളത് ആഹ് ഫ്രീ ആയിട്ട്ള്ള സമയത്ത് എന്തൊക്കെ ചെയ്യാനാ ഇഷ്ട്ടൊള്ളത്
ഒറങ്ങാന്
ഇപ്പൊ ഒറങ്ങി എണീറ്റിട്ടാണോ ഇള്ളത് സൗണ്ട് കേട്ടിട്ട് ഒറങ്ങി എനീറ്റ പോലെയാണ്ള്ള
ഇല്ല ഇല്ല ഇല്ല ഇപ്പൊറങ്ങിണീക്കൊന്നല്ല ഇപ്പൊ പണിയേന്നു ഞാന് പണിയൊക്കെ കഴിഞ്ഞ് കൊച്ച് കുറുമ്പേനു അപ്പൊ ഓനെ ഒർക്കാൻ നിന്ന്
വാവ നല്ല വിർ വികൃതിയാണോ
ഉം
നല്ല വികൃതിയാണോ ആള് കുറുമ്പാണോ
കുറുമ്പാണോ ചോയ്ച്ചാ വെ അങ്ങനെ വികൃതിയൊന്നുവില്ല എന്നാലും വികൃതിയാണ്
അംഗനവാടിയിലൊക്കെ പോവുന്നുണ്ടോ വാവ
ഇല്ല അംഗൻവാടീല് വിട്ടിട്ടില്ല ഞങ്ങക്ക് ഇവടെ അടുത്തൊരു തോടുണ്ട് ഇവിടെ എന്ത് വീട്ടിലെന്ത് സാധനം കാണാതായാലും തോട്ടിൽ പോയി നോക്കിയാൽ കാണാം അങ്ങനെയാ എല്ലാം കൊണ്ടോയി ഏറിയും അങ്ങനെ ചെറിയ ചെറിയ പണികള് ഇനി ഒരു മോളും കൂടെയുണ്ട്
മോളും കൂടിണ്ട് ഇല്ലേ മോള് എത്രയിലാ അപ്പൊ
മോള് ചെറുതാ നാല് മാസം ആവണേയുള്ളു
നാല് മാസം ആവുന്നേ ഉള്ളൂ അല്ലേ ഏ ഏ എന്തൊക്കെയാ മറ്റേ അല്ലാത്തപ്പോ വെറുതെ ഇരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്യാൻ ഇഷ്ടവൊള്ളത് അപ്പോ
ഫുഡുണ്ടാക്കാൻ ഇഷ്ടാ അങ്ങനെ വച്ചാല് കഴിക്കാനൊരാള് ഉണ്ടെങ്കി ഇണ്ടാ ഇല്ലില്ല അയ്യോ ഇൻക് ഏഹ് ഞാൻ ഇണ്ടാക്കി കൊടുക്കണത് കഴിക്കാൻ ആരേലും ഉണ്ടെങ്കി എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടവാ
ഇഷ്ടവാ അല്ലേ എന്തൊക്കെയാ ഫുഡ് എ എന്തൊക്കെയാ ഉണ്ടാക്കുക എന്തൊക്കെ എന്തൊക്കെ സ്പെഷ്യലാ ഉണ്ടാക്കുക
മന്തി മന്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടവാ എന്റെ എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടവാ ഞാൻ ഉണ്ടാക്കണേ അപ്പൊ ആ അവിടെ പോകുമ്പോ ഓർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാച്ചാ ഓർക്ക് ഭയങ്കര ഇഷ്ടവാ അപ്പോ അങ്ങനെ അവിടെ ഇന്റെ വീട്ടിൽ പോയി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടവാ അവിടെ അവർക്കും ഇഷ്ടവാണ് ഫുഡിങ്ങനെ കയി
മന്തി സോഫ്റ്റായിട്ട് തന്നെ കിട്ടുവോ ഹാർഡ് നമ്മള് വീ ട്ടിൽ ഉണ്ടാക്കുമ്പോ മറ്റേ കുഴിമന്തി എന്നൊക്കെ പറയുമ്പോ പൊറത്തൊക്കെ ആ രീതിയിലല്ലേ അപ്പൊ നമ്മള് കുക്കർ കുക്കറിലാണോ ഉണ്ടാ ക്കാ ഏഹ് എങ്ങനെ എ ന്തിലാ ഇണ്ടാക്കുക അടുപ്പിലോ
അടുപ്പില് ചട്ടിയിൽ ഉണ്ടാക്കും
ആഹ് ചട്ടിയില് കറക്റ്റ് സോഫ്റ്റായിട്ട് തന്നെ വരും
ആഹ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എങ്ങനെയാ ഉണ്ടാക്കുക മന്തി എങ്ങനെയാ ഉണ്ടാക്കുക ഞാൻ മന്തി ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ മറ്റേ നെയ്ച്ചോറ് ചി ചിക്കൻ കറി അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് ഇല്ലേ
മന്തി ഉണ്ടാക്കാൻ പഠിച്ചാ മന്തിയാ ഏറ്റവും സുഖം എനിക്കിപ്പ വേഗം എ ളുപ്പം അതാ ഉം
മന്തി എങ്ങനെയാ ഉണ്ടാക്കുക അപ്പൊ
മന്തി നമ്മള് ചിക്കൻ കൊണ്ടന്നിട്ടില്ലേ ചിക്കന് ഇതാക്കൂല്ലേ കടയിന്ന് തന്നെ വെട്ടിച്ചിട്ടല്ലേ കൊണ്ടുരുവാ എന്നിട്ട് അ അതിൽ വല്ല്യ മീൻ കൊണ്ടുരും എന്നിട്ട് അതിലേക്ക് പിന്നെ ക്യാപ്സിക്കും വെല്ലുള്ളി പിന്നെ ക്യൂബ്
ഉം മാഗി ക്യൂബാണോ
ആഹ് മാഗിക്യുബ്.
ആഹ്
മല്ലിച്ചപ്പ് പൊതീന കുരുമുളക് പിന്നെ ഏ ചെറിയ ജീരകവും ഇഞ്ചി വെള്ത്തുള്ളി പെ ചെ എങ്ങനെ എല്ലാ പൊടിയളും ഇട്ടിട്ട് പൊടിയള് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ഇടൂല പിന്നെ മന്തി മസാലല്ലേ മന്തി മ
വിടെന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന
പിന്നെ സ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും എന്നിട്ട് കൊഴച്ചിട്ട് കൊർചേരം ഇതാക്കി വെക്കും മസാല തേച് വെക്കും
ഉം
എന്നിട്ടൊരു അരമണിക്കൂറോളം വെച്ചിട്ട് പിന്നെ അത് പ അടുപ്പത്ത് വെക്കും പതുക്കെ ചെറിയ തീൽ അങ്ങനെ കിടന്ന് വേവണം
വേവണം കൊറച്ച് സ്ലോ ആയിട്ട് ഇല്ലേ എത്ര ടൈം വേവിക്കണം ഏകദേശം എത്ര ടൈം വേവിക്കണം ഏകദേശം
ഒരു മണിക്കൂർ അങ്ങനെക്കെ ഒരു മണിക്കൂർന്നും വേണ്ട എഹ് ചിക്കൻ വേവണ സമയം.
ച്ചിക്കൻ ആഹ് അത്രയും ടൈം വേവിക്കണല്ലേ ഈ ഞാ ഒരു കാര്യം ചോയ്ക്കട്ടെ ഇതെന്താ സൺഫ്ലവർ ഞാൻ കൊറേ കണ്ടിക്കണ്ട് സൺഫ്ലവർ ഓയിൽ എന്താ? ഭയങ്കരയിട്ട് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണക്ക് വകരം മന്തിയില്?
എന്തന്നറിയ അയ്ന് അറിയാ സൺഫ്ലവർ ഓയിലാകുമ്പോ അയിന്റെ ചൊവ അങ്ങനത്തെ മറ്റേ നമ്മള് പാം ഓയിൽ യൂസെയ്യാണെങ്കി അയ്ന്റെ ഒരു ഫ്ലേവർ വേറെ വരില്ലേ ആഹ് സൺഫ്ലവർ ഓയിൽന് അത്ണ്ടാവുല
ആഹ് ഒരു ഒരു കുത്ത് ണ്ടാവൂലാലേ
ത്ണ്ടാവ് ല പിന്നെ വെളിച്ചെണ്ണ യൂസെയ്യാണെങ്കിലും വെളിച്ചെണ്ണക്കും ഉണ്ടാവും ഒരു വേറരു ടേസ്റ്റല്ലേ സൺഫ്ലവർ ഓയിലിന് പിന്നെ അതാ അങ്ങനെണ്ടാവൂലേ
ന്നിട്ട് റൈസ് സെപ്പറേറ്റ് ആയിട്ട് ഇണ്ടാക്കാണോ ചെയ്യേണ്ടത് സാധാ ചൂടുവെള്ളത്തില്
ആഹ് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു മണിക്കൂർ അരി കുതിർത് വെക്കൂല്ലേ
അഎന്തിനാ കുതിർത്ത് വെക്കുന്നേ
അത് എന്താ പറയാ വേഗം വേവാനോ അങ്ങനെ എന്തോ പറയണേക്കാ അഒന്നും ഇൻക്കറിയില്ല ഒരു മണിക്കൂറോളാരി കുതിർ ത്ത് വെക്കും എന്നിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മള് നെയ്ച്ചോറ് വെക്കണമാതിരിയെന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് അങ്ങനെ എല്ലാം ഇടും എന്നിട്ട് അതിൽക്ക് റൈസ് വയ്ക്കും പിന്നെ റൈസ് ഇടു ഉം ഇല് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കി നല്ലതാ ചോറ്ല് ചോറ് വെക്കുമ്പോ ഒട്ടി പിടിക്കൂല കളറൊക്കെ ലാസ്റ്റ് നമ്മള് ബിരിയാണിക്ക് ദമ്മ് ഇടൂല്ലേ അതേപോലെ ലാസ്റ്റ് ഇടും
ലാസ്റ്റ് കളർ ആഡയ്യൂല്ലേ
അഹ് വേണങ്കി ചെയ്താ മതി എല്ലാരും ചെയ്യന്നുല്ല
എത്ര പേർക്ക് എത്ര പേർക്കൊക്കെ ണ്ടാക്കലുള്ളെ മന്തി
ആണോ
ആഹ് എത്ര പേർക്കൊക്കെയാ മാക്സിമം മന്തി ണ്ടാക്കലുള്ളെ
ഞാനൊരു പത്താക്ക് വരെ ഇണ്ടാക്കീക്ക്ണ്
ഓഹ് അത്രേ ആൾക്കാർ
അതല്ല ഞങ് ക് നോമ്പ് തൊറന്റെ ടൈമിലൊക്കെ അതിനും കൂടുതല്ണ്ടാക്കീണ് ട്ടോ ഈ ഇന്റെ ഉ ഉമ്മാക്കില്ലേ അറിയ, ന്നാലും പറ്യും ഇയ്യ്‌ വെക്ക് ഇയ്യ്‌ വെക്ക്ന്നപറ്യു. ഇനിക്കാണെങ്കി അയ്ലും വല്യ പേടി വേറല്ല ഒരാള് സപ്പോട്ട് ചെയ്തെരാൻണ്ടെങ്കില് സുഖായിട്ട് ചെയ്യാ
ഒരു രണ്ട് പേരെങ്കിലും അടുക്കളേല്ണ്ടെങ്കില് സുഗായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്തു പോവാലോ അല്ലേ
ഇന്ക്ക് ഒരാളട്ത്ത് നിന്നാ മതി. വർത്താനം പറയാന്, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളു ഇൻക്ങ്ങനെ നിന്ന് തരാനാള് വേണം
ആഹ് പാപ്പന്റെ വൈഫ്ണ്ടേ, മൂപ്പത്ത്യു ഇതേ പോൽതന്നെ ഞാനിങ്ങനെ അവിടെ ടൈൽസിന്റെ മോൾള്ങ്ങനെ ഇരുന്നാ മതി, ആള് പണിയെടുത്തോളും പക്ഷെ ഒന്ന് ഇരുന്ന് കൊടുത്താല് സ്പീഡ് സ്പീഡ് സ്പീഡില് ബോറടി ക്യാണ്ട്ങ്ങനെ ചെയ്യൂന്ന് പറയു ആള്
ആഹ് അത് നല്ല രസ, ഇന്റെ അനിയത്ത്യങ്ങനെ ഇര്ന്നെരും. ഓള് ചെലപ്പം വെര്ലാ